ആഹ് കേക്ക്ണ് ണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉം
ചായൊടി കഴിഞ്ഞാ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞാാന് നാല് മണിയാവുമ്പോ കുട്ട്യോൾക്ക് ചായ ഉണ്ടാക്കിയപ്ലേ
ആഹ്
അപ്പം അങ്ങനെ ചായ കുടിച്ചു ഇന്നിട്ട് ഇങ്ങനെ ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കാ
ആഹ്
കുട്ട്യോൾക്ക് നാളെ സ്കൂളില്ല അപ്പൊ എന്താ കൊറച്ച നേരം ഇരിക്കട്ടച്ചിട്ടാ അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ പഠിപ്പി ക്ക്ണ ടൈംമാവും
ആഹ്
ഉം അവര് നാളെ ഡൊമിനിക് ഡേ ആയത് കാരണം
എക്വറിയം വളർത്തൽ അങ്ങനത്തെതൊക്കെ ഉണ്ട മക്ക എക്കോറിയനൊക്കെ വളർത്തുവോ മീനി ഫിഷ് ഫിഷിനൊക്കെ വളർത്തണ്ടാ അങ്ങനത്തൊതൊന്നും ഇല്ല അല്ലെ ആഹ് ഉം ആഹ്
ഞാന് എന്താറയാ അങ്ങനത്തെ ഒന്നും ഹസ്ബന്റിന് ഇഷ്ടല്ല
ഇല്ലാലേ ആഹ്
ഉം ഉം എന്നാ അതാര ഐറ്റങ്ങളിലും പിന്നാലെ നടക്കാനും ടൈമില്ലേ ഈ കുട്ട്യാളെ ചെറിയ കുട്ട്യോളല്ലേ ചെറിയ കുട്ട്യാള് പറഞ്ഞാ അഞ്ചില് രണ്ടില് എൽ
ആഹ് അല്ല ഒരിതുല്ല ആഹ് കോഴി അങ്ങനത്തൊന്നും ഇണ്ടാവില്ല അല്ലെ
ഏഹ് ഒന്നുല്ല്യ
ആഹ്
ഇണ്ടായിരുന്നു ആദ്യൊക്കെ എന്താ പറയാ മൊയലിനെ ഒക്കെ വാങ്ങിന്ന് മാമ്മടെ മക്കളൊക്കെ അവര് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഇങ്ങനെ വളർത്തിയെന്ന് പക്ഷെ ഏട്ടനത് ഇഷ്ടില്ലായിട്ട് അതിന്റെ മണവും തൊള്ളട്ന്നതൊന്നും ഇഷ്ടില്ലായിട്ട്
ആഹ്
ഒക്കെ വിൽക്കാൻ പറഞ്ഞു
ചെറിയ മക്കളല്ലേ പിന്ന അവർക്ക് അലർജിടെ ബുദ്ധിമുട്ടൊക്കെ വരുവല്ലോ
ഉം ഒരു ദിവസം കോഴിണ്ടായിരുന്നോ അതില് കോഴിക്കുട്ടി ചെറിയ വലിയ മോന് ചെറിയ കുട്ടിയാകുമ്പോ അവന്റെ കണ്ണിലാണ് കൊത്തി
അയ്യോ
അയില് കണ്ണില് കൊത്തില് കൃഷ്ണമണിക്ക് ഒന്നും ആയില്ല എന്താ ചെറുതായിട്ടൊന്ന് കൊത്തി ചെയ്ത അയിന് അങ്ങോട്ട് ഹസ്ബന്റ് വേണ്ടാ കോഴിന് വേണ്ടട്ടാ അമ്മോട് ഇതാക്കിട്ട് അയിനെ എന്താ വിറ്റു
ആഹ്
ഉം പിന്നെ അങ്ങനത്തെക്കെ വളർത്താതിരിക്കാ നമ്മള് നല്ലത് കാരണം നമ്മളെവിടെക്കെങ്കിലും അർജന്റായിട്ട് പോകുമ്പളൊക്കെ ഇവറ്റ്ങ്ങള്
അപ്പൊ ആഹ് ശരിയാണ് ആഹ് ഇളുതാക്കാൻ പറ്റില്ലെന്നല്ലാ ബുദ്ധിമുട്ടാണ്
ആഹ്
എത്ര മണിക്കാ വരിയാ വരിയാ
ഇങ്ങനെ ഓട്ടം കഴിഞ്ഞിട്ട് ആഹ്
അതിന് പത്ത് മണിയൊക്കെയാവും
പത്ത് മണില്ലേ ആഹ് ഉം
രാത്രി പത്ത് മണിയൊക്കാവും
എന്തേലും ജോബുണ്ടാ
ഏയ് ജോബൊന്നില്ല
ഉം
ഉം കുട്ട്യോള് കുട്ട്യോളെ മേക്കലും എന്താ പറയാ വീട്ടുപാടികളും ഒഴിഞ്ഞെട്ടെനിക്ക് നേര ഇണ്ടാവില്ല
ഇല്ലാല്ലേ ഉം
ഉം
നാളുകേരൊക്കെ കിട്ടുവോ ഇബടെന്ന് നിങ്ങക്ക് ഇ വിൽക്കാനൊക്കെ നല്ലോ ഇണ്ടാവോ വിൽക്കാനൊക്കെ ഇണ്ടാവോ
നാളികേരം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടും
ആഹ്
തേങ്ങ എന്താ പറയാ ആട്ടണ് വെളിച്ചെണ്ണക്കും കൊറച്ചാട്ടും പിന്നെ ബാക്കി തേങ്ങ എന്താ ആട്ടാനും ഇട്ടേക്കും ഞങ്ങക്കാണെങ്കി മൂന്നു നേരം തേങ്ങരച്ചിട്ടുള്ള കറിയൊക്കെ വേണം അതായത് രാവിലെ ച വേണം ഉച്ചക്ക് തേങ്ങാരച്ച് പച്ചക്കറി വേണം പിന്നെ വൈന്നേ ത്ത് കറിയിൽ ചെലപ്പോ തേങ്ങരക്കും അല്ലെങ്കിൽ ചെ പരക്കില്ല വൈകുന്നേരത്ത് വേറെ ഫുഡാണ്ടാക്കുക ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശ അപ്പ അങ്ങനെക്കെ ചെയ്യുമ്പോളെ തേങ്ങക്കൊക്കെ നല്ല ചെലവാ
ആഹ് അപ്പ വിക്കിണ്ടാവു
ഉം ഉം ഉം വിക്കണൊന്നില്ല പിന്നെ നാത്തൂന് ഇണ്ട് ചെറിയ നാത്തൂന് തേങ്ങ കൊണ്ടുപോവും കൊറച്ച് അവളും കൊണ്ടുപോവും
ആഹ്
ഉം ആഹ്
മക്കള് ഭക്ഷണം കഴിക്കൂലെ
അവര് ഫുഡൊക്കെ കഴിക്കും അവർക്ക് അങ്ങനെ കൊഴപ്പൊന്നുല്ല അവർക്ക് ചില ഭക്ഷണത്തിനോട് ഒരിതാണ് ആഹ് അതൊക്കെ ഞാന് പറഞ്ഞതാക്കുമ്പോ അങ്ങനെ കഴിക്കും
ആഹ് എങ്ങനെയാ ബിരിയാണിതൊക്കെ ഇണ്ടാക്കുവോ
കറണ്ട് പോയാരുന്നെ
ആഹ് ബിരിയാണിക്കെ ഇണ്ടാക്കോ
ഏഹ് എപ്പ്ളേങ്കിലൊക്കെ ഇണ്ടാക്ക ഞാനിണ്ടാക്കില്ല അമ്മായിമ്മ ഇണ്ടാക്കും അവര്ക്ക് അതില് ഹോട്ടല്ല് പണിയെട്ത്താന്നാളാ അപ്പ അവര് ഫുഡ് എന്താ റയ്യാ നല്ല നന്നായിട്ട് ഫുഡ് ഇണ്ടാക്കും.
ആഹ്
ഉം
അപ്പൊ അപ്പഴ്ത്ത് ഇണ്ടാക്കൂലെ അമ്മ പ്രായിണ്ടാ അമ്മക്ക്
ആഹ് അറുവത്ത് രണ്ടൊക്കണ്ട്.
ആഹ്
ഉം ഏഹ്
ങ്ങളെ കൂടെണ്ടാ
ആഹ് ഞങ്ങൾടൊപ്പം തന്നെ
ആഹ്
ഉം ഇപ്പോ അവര് എന്താ റ്യാ ചെറിയ നാത്തൂന്റെ വീട്ടിക്ക് പോയീണ്. അവര് പണിക്കൊക്കെ പോണ ആളെന്നേണ്.
അതെ ആഹ്
ഉം അവര് രാവിലെ ഹോട്ടലിക്ക് പണിക്ക് പോയി കഴിഞ്ഞാ വൈന്നാര്ത്തെ വരൂ. നാലു മണിയാവും വരാൻ. വെറ്തെ വീട്ടില് ഇരുന്ന എന്തിനാച്ചിട്ടെ
ആഹ്
ഉം
അപ്പൊ ഫുഡ് കൊണ്ട്രോ ഹോട്ടലിന്ന് വരുമ്പോ ഫുഡ് ഭക്ഷണൊക്കെ കൊണ്ട്രോ?
പിന്നെ വേറെന്തൊക്കെ ഇള്ള കുട്ട്യാളാൻക്ക് എത്രയിലാ
ഏഴിൽ ഒരാള് ഏഴില്
ആഹ്
ഒരാള് പ്ലസ് ടു കഴിഞ്ഞിക്ക്ണ്
ആഹ് ആഹ് മൂന്നാള്ണ്ട്ലെ
ഉം.
ഉം വൈന്നാര്ത്ത്ക്ക്ള്ള ഫുഡൊക്കെ ആയോ?
ഇന്ന് എന്ത മീന്? ഇപ്പൽത്ത മീനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാ ല്ലേ? ടേസ്റ്റ് മീനൊന്നും രസല്ല. ഉം ടേ സ്റ്റൊന്നുംല്ല മീനിപ്പോ ഉം മത്തി കിട്ടിയര്ന്നാ?
മത്തി അല്ല ഞാന് ഇന്നലേ നെത്തിൾ മീനില്ലേ ചെറിയ മീനില്ലേ?
അഹ് ആഹ്
ചെറിയ മീന അറിയോ? ആ അത് വാങ്ങീര്ന്നു അതില് എന്താ കൊർച്ച് ട്ത്തെച്ചിര്ന്നു. ഇന്ന്ട്ട് ഇന്നലേം കറി വെച്ചു. ഇന്നും അതന്നെ കറി വെച്ചു. ഇന്നലെ പിന്നെ വറു ത്താണ്ടന്നും ഇന്നെക്കി വർക്കാല്ല. ഉം
ആഹ്.
ഉം
ഞങ്ങക്ക്ന്ന് ചാള കിട്ടിയിട്ടില്ല. ഇപ്പ നല്ല ഉരുള മത്തി ഇണ്ട്ന്ന് പറയിണ്ട്.
ആഹ് ഞങ്ങള്വിടന്നെ ഉം ന്തറയാ? ഈ ടൗണ്ന്ന്ങ്ങനെ എർക്കണ മീനില്ലേ അതാണ് വാങ്യേ.
അഹ്
വീട്ട് കൂടെ ഉമ്മർത്ത് കൂടെ വരും. പശേ അത് വാങ്ങില്ല. ഞങ്ങള് എർക്കണ അങ്ങനെ മീന് വാങ്ങിക്കൊണ്ട് വരും. അയിന്റെ ഓട്ടം കഴഞ്ഞ് വരുമ്പോ.
ഫ്രഷ് കിട്ടു ലേ ഫ്രഷ് മീന് കിട്ടോ? ഫ്രഷ് മീൻ കിട്ടോ?
ഉം അത് കൊണ്ട്രുമ്പോ അധികം കൊണ്ട്രും.
ആഹ്
ആഹ് അപ്പ അത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് പിന്നെ അങ്ങനെ കൊർച്ചൂസം അങ്ങനെണ്ടാവും. ഒരാഴ്ചക്ക് ഞങ്ങള് അത് കൂട്ടിയിട്ട് താക്കും.
ആഹ് ഇവിടെ ഞങ്ങക്ക് ത് എല്ലാരും പറയണ്ട മ ഉരുള ഓഹ് നല്ല പരിഞ്ഞീനുള്ള മത്തി പരിണ്ട് കിട്ടിയാ നെക്കണ്ട് ആഹ് ഞങ്ങക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
ആഹ് ആഹ് ഉമ് ഉമ്
ഇവിടെ വരും കാലത്ത് വരും പക്ഷെ അയ്ന്റെൽ അതൊന്നുല്ല. ഇപ്പൊ ഇങ്ങ പറഞ്ഞ പോലെ ചൂട് മ ത്തൾണ്ടാവും ചെലപ്പോ ചെമ്മീൻ ഉണ്ടാവും. ചെമ്മീനൊക്കെ പകരണ്ടായിണ്ട്ന്ന് പറയണ്ട് ചെമ്മീനൊക്കെ.
ഉമ് കിട്ടിയച്ച കൊറച്ചൊക്കെ നല്ല മീനൊക്കെ ആണെങ്കിലേ എടുത്തേക്ക ഉണ്ടോ?
ആഹ്
നല്ല മീനാണെങ്കിലേ കുറച്ച് ഫ്രിഡ്ജില് കൊടന്നച്ചാല്.
ആഹ് അതിനി ഇവിടെ ഫ്രിഡ്ജില് കൊടുന്ന് വെക്കു പക്ഷെ ഇവ ഇവിടെ മീനിനോട് അത്ര ഇതില്ല അവർക്ക് അധികം പ പച്ചക്കറി, സാമ്പാറ്. പരിപ്പിട്ടിട്ട് കറി പച കുമ്പളങ്ങയും പരിപ്പും കറി വെക്ക ന്നിട്ട് വഴുതലങ്ങ കോവക്ക അങ്ങനത്തെതൊക്കെ പൊരിച്ചാല്. രണ്ടാമത്തെ ആള് തീരെ മീൻ കൂട്ടില്ല. ആദ്യൊക്കെ ഫസ്റ്റിലൊക്കെ ചെറുപ്പത്തിലൊക്കെ മാന്തള്. ചെമ്മീനൊക്കെ കൂട്ടിയിരുന്നു. ഇപ്പൊ അങ്ങനത്തെ മീനൊന്നു ഇപൊ ഒരു മീനും കൂട്ടാണ്ടായി ഇപ്പോ.
ആഹ്
ഉമ് അങ്ങനെ.
ഉമ് ഉമ്
അങ്ങനെ പറഞ്ഞു അങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇതാണ്
ആഹ് ഇന്നിപ്പോ മഴയില്ലാത്ത കൊണ്ട് കുറച്ചിതായി ല്ലേ
അഹ് പക്ഷെ ഇവിടെ മഴ ഇണ്ട് ഇവിടെ നല്ല മഴാണ് ഇന്ന് പോ ഓഹ് ഒന്നു ഈ നമുക്ക് തിരുമ്പിയതൊക്കെ തോരട്ടാലൊക്കെ ഒരു കിളർപ്പാണ് ഇപ്പൊ ഈ മഴങ്ങനെ പീണുകാരനെ ഒന്ന് ഉണങ്ങാത്ത പോലെ
ആഹ് ഞാൻ എന്ത് ചെയ്യാന്ന്റിയോ ഞാന് മിഷൻല് തിരുമ്പീട്ട് മിഷനില് തന്നെ ഉണക്കും ഒന്നൂട ഉണക്കും രണ്ടു വട്ടം എന്നിട്ട് ഫാന്റെ ചോട്ടില് കൊണ്ടന്നിട്ടാ നല്ല ഉണങ്ങി കിട്ടും
ആഹ് മക്കള യൂണിഫോമൊക്ക വെയിറ്റ് വെയ്റ്റുള്ള വെറ്റ് ഒക്ക വെയിറ്റുള്ളതാ
എന്ത്
യൂണിഫോമൊക്കെ വെയ്റ്റുണ്ടാ
ഏയ് അത് ചെറിയ ഇത് കനയില്ലാത്ത തുണിയോളന്നെ
അതാണ് അഹ് അഹ്
ഉമ് ഞാന് ഇക് ആണെങ്കി ഇങ്ങന ക്കം വെരും വെറുതെ ഇരിക്കുബം വേയം പനിയോള് ഒയ്ങ്ങിയ അതാ പ്രശ്നം അപ്പൊ ഞാൻ മെല്ലേ പണിയോള് ചെയ്യും അപ്പൊ ഇന്ന് വേഗം പണിയോളയിഞ്ഞു, ഇന്ന ഇപ്പ അധികം പാനയോളൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാനിക്ക ഇങ്ങനെ ഉറക്കം വരെ. ക്കുമ്പ അപ്പൊ ഞാൻ കൊറച്ച് കട്ടൻ ചായ കേസാണ്
ഉം ഇങ്ങനെ നീ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ ഓരോ മുറ്ക്ക് ഓരോ മുറുക്ക് കുടിക്കും അപ്പൊ കുട്ടിയോള് വരും കുടിക്കും
ആഹ് അവരിക്ക് അവര് മക്കൾക്ക് ചായ കൊടുക്കലുണ്ടാ
ആഹ് അവര് ചായ തന്നെ കുടിക്കും അവര് ര പാൽ ചായ കുടിക്കും പിന്നെ ഞാന് കട്ടൻ ചായ വേറെ വെക്കും കുടിക്കും
ആഹ് ഇവടെ മക്കളും അത് ചായ നല്ലോണം ചായ കുടിക്കും അവർക്ക് ചായ നിർബന്ധ അല്ല അതും എല്ലാ എല്ലാരും പറയും കൊട് കരുത് കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് പറയും ഞാൻ പറയും ചായ പിന്നെപ്പ എല്ലാരും കുടിക്കണ തന്നല്ലേ
ഉം ഇവിടെങ്ങനെ എന്തറിയാ ചുക്കുവെള്ള ചു ക്ക്‌ വെള്ളപ്പൊടിയില്ലേ
ആഹ് ആഹ് ആഹ്
അ അതും കൊണ്ടാണ് വെള്ളം ഇണ്ടാക്ക പക്ഷെ ആഹ് കുട്ടിയോള് ആ വെള്ളം കുടിക്കേയില്ല അപ്പളും കുട്ടിയോള് ചായ കുടിക്കും കുട്ടികള് പിന്നെ സ്കൂളിക്ക്‌ കൊണ്ടുപോകുമ്പോ ഒരു കുപ്പി കൊണ്ടുപോകും അത് തിരിച്ചിട്ട് അതേപോല കൊണ്ട് വരും ചെയ്യും
ആഹ് അത്‌വിടെ മക്കളൊക്കെ അങ്ങന തന്നെ വെള്ളം കൊണ്ട് പോയ്ന അതേപോലെ ഇങ്ങട് കൊണ്ട് വരും ന്നിട്ട് മൂത്രോയ്ക്കുമ്പോ കടയല് എന്നോക്കെ പറയും അപ്പൊ ഡോക്ടറോട് പറ വെള്ളം കുടിക്കാണ്ടാണെന്ന് പറ മൂത്ത കുട്ടിക്ക് ഇൻഫെക്ഷൻ ആയിട്ടിന്നാള് ഇതേപോലെ വയ്യണ്ടായി അങ്ങനെ വെള്ളം കുടിക്കാണ്ട് തീരെ കുടിക്കാണ്ട്
ആഹ് ആഹ്
ഉം
ഉം
അങ്ങനെ കിട്ടി
എന്ന ഓക്കെ
ആഹ് എന്നാ ഓക്കെ
ഓക്കെ ഓക്കെ
അഹ് ന്ത സഫ